അ കേക്കണ്ട് എന്നെ എടുക്കാ
എന്താണ് കുട്ടിനെ പൊറക്കീട്ട് ബെഡ്ഷീറ്റ് ഇ ഉറങ്ങുമ്പോഴാണ ഫ്രീ ആവണത്
ആഹ് മഴയൊക്കെ ഉണ്ടോ
പാനൊക്കെ ഉണ്ടാക്കി വേഗം ആഹ് ഇല്ല ഇല്ല ഇന്നു മഴയില്ല ഇന്നലെ നല്ല മഴയായിരുന്നു
കുക്കിംഗൊക്കെ ഇഷ്ടാണോ അതോ
ഏ
കുക്കിംഗ് ഒക്കെ ഇഷ്ടാണോന്ന്
ആ കുക്കിങ്ങ് കുക്കിങ്ങുചെയ്തിരുന്നു ഇപ്പൊ ചെറിയ കുട്ടി രണ്ടുമാസായ കുട്ടീണ്ട് അപ്പോ ഇപ്പ കുക്കിങ്ങ് നടക്കണില്ല ഫുഡ് സാധാചോറും കൂട്ടാനെല്ലാതും ഉണ്ടാക്കും പിന്നെ ഫുഡാക്കി
കുക്കിങ്ങൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ലല്ലേ ഇപ്പം
ഇല്ല ഇല്ല സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ടോ ഇയാള്
ഏയ് ഞാൻ അങ്ങനൊന്നും ചെയ്യാറൊന്നൂല്ല ഞാനങ്ങനെ ആർട്ട് വർക്കൊക്കെ ചെയ്യും എപ്പഴും ഇടക്കൊക്കെ
ആ അങ്ങനത്തേനാണ് ഇൻട്രസ്റ്റ് അല്ലേ എങ്ങനെയാണ് ആ ഒരു ജോബായിട്ട് ചെയ്യണൊണ്ടോ
എനക്ക് കുട്ടികളൊക്കെ എന്തേലൊക്കെ പറയുമ്പോ ആക്കികൊടുക്കും അങ്ങനെ ഞാൻ തന്നെ അല്ലാതാക്കി സോക്കേസിലും കാര്യങ്ങളിലൊക്കെ വെക്കും
ആ അല്ലാന്ന് കച്ചവടം അങ്ങനൊന്നുമില്ലല്ലേ
ഇല്ല അങ്ങനെയൊന്നുമില്ല വീട്ടിലെന്തെങ്കിലൊക്കെ പണിയൊക്കെ ഒതുങ്ങി യിട്ടുണ്ടെങ്കിയങ്ങനെ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കും
ഉം നല്ലതാ
ഉം കൊറേ സമയം പോണ്ടേ ഗാർഡനിങ് ഒക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല ഇല്ല ഇവിടെ ഗാർഡനിങ്ങിനും ഒന്നിനും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഞാനിപ്പോ പുതിയ വീ ട്ടിലേക്കിരുന്നിട്ടേ ഒരു വർഷം ഇരുന്നിട്ടേയൊള്ളൂ പിന്നെ അപ്പോഴേക്ക് പിന്നെ പ്രഗ്നന്റായി റസ്റ്റായിക്കും പിന്നെ ഒരു വർഷം എന്റെ വീട്ടിലായിരുന്നു ഞാൻ സ്കൂള് തൊറന്നപ്പോ അങ്ങനെ പോന്നതാ
ഓ ഫുള്ള് റെസ്റ്റായിരുന്നല്ലേ
ഉം എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇലോക്കട്ടെ എനിക്ക് കാണാൻ ഇഷ്ടാണ് വെള്ളം കൊടുക്കാൻ മടിയാണ്
അതെ വളർത്താൻ പറ്റൂല കാണാൻ ഇഷ്ടം പറ ച്ചു കഴിക്കാൻ ഇഷ്ടായിരിക്കൂല്ലേ ഏ
ഇഷ്ടാണ് പൂക്കള് കാണാൻ ഇഷ്ടാണ്
ഉം വെള്ളം കൊടുക്കൂല
ഉം വെള്ളം ഇങ്ങനെ നടന്നു കൊടുക്കണ്ടെ അതിനുമടിയാണ്
ആ ഇന്നെന്താ ഭക്ഷണൊക്കെ ആക്കിയേ
ഇന്ന് ചോറും ബീഫുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികള് മോ മൂത്തമോന് കളിക്കാൻ പോയതാണ് ഓനില്ല ഇവിടെ പിന്നെ രണ്ടു പെൺകുട്ടികളും പിന്നെ ഞാനും തന്നെയൊള്ളൂ ഇവിടെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല
ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ബീഫാണോ സ്പെഷ്യല്
ആ അത് പെരുന്നാളിന്റെ ബീഫാണ്
ആ പെരുന്നാള് കഴിഞ്ഞാലും ബീഫൊണ്ടല്ലോ അല്ലേ എപ്പഴും എപ്പഴും ബീഫായിരിക്കും അല്ലേ
ഇപ്പ കഴിഞ്ഞു ലാസ്റ്റ് വെച്ചു
ലാസ്റ്റ് ഇനിയില്ല ഇനി ബീഫ് വേണേൽ കടേന്ന് മേടിക്കണം ഇല്ലേ
അതിങ്ങനെ എപ്പളും എപ്പളും വെക്കുമ്പോ മടുപ്പാണ് അപ്പൊ അയിനെ എടക്കൊക്കെ ചിക്കനും മീനുമൊക്കെ വാങ്ങും അതുകൊണ്ടാണിതങ്ങ് ഡിലേയായത്
ഇപ്പൊ മീനൊക്കെ എന്നാട വെല
മീനിന്റെ വെലയൊന്നറിയില്ല അതോക്കെ ഹസ്ബന്റിനോട് ചോയിച്ചോക്കണ്ടി വരും ഉം മീനൊക്കെ നല്ല വെലയൊണ്ട്
ഇന്നു മീനൊന്നുല്ല്യാ
ഇല്ല ഇന്ന് ബീഫ് ആണ്
ബീഫ്തന്നെ ബീഫ് ഫ്രൈ ആ?
ആ വരട്ടി വെക്കിണതാ
ആഹ്
ആ പിന്നെ അവിടെന്താ സ്പെഷ്യൽ എന്തെലും വച്ചോ?
ഇന്ന് സ്പെഷ്യലൊന്നുംല്ലായിരുന്നു സാമ്പാറായിരുന്നു സാമ്പാറ് സാമ്പാറ് സാമ്പാറ് എപ്പഴും സ്പെഷ്യലൊന്നുലാ എനി നാളെന്തേലും സ്പെഷ്യൽ ആക്കും നാളെ സൺേഡേ ആണല്ലോ നമ്മുടെ സ്പെഷ്യല് പള്ളിലൊക്കെ പോയിട്ടരുമ്പഴത്തേക്കും ബീഫോ ചിക്കനോന്തെലൊക്കെ മേടിക്കും
ആഹ് അങ്ങനാണല്ലേ
ആഹ് അങ്ങനെ നാളെ നമ്മുടെ സ്പെഷ്യൽ ഡേയ്റ്റ്
ഉം എന്ത് ഫുഡാ ഇഷ്ടം?
എനിക്ക് മന്തി ഇഷ്ട മന്തി
ആഹ് ഇനിക്ക് പൊതുവേ ബിരിയാണി നോട താല്പര്യം ന്റെ മോള് പറയും മന് എനിക്ക് അറിയില്ല
അ ഇപ്പം എല്ലാർക്കും ബിരിയാണിയാണ് ഇഷ്ടം എനിക്ക് മന്തി ഇഷ്ടം മന്തിക്ക് ഭയങ്കര മന്തിയാണ് ഹെൽ ത്തി ഫുഡ് ബിരിയാണി അത്ര ഹെൽത്തിയല്ല ബരിയാണി അണ് ഹെ ൽത്തി ആണ് ഭയങ്കര ഓയിലി ഫുഡല്ലേ
ഏ മന്തില് നല്ല സൺഫ്ലവർ ചേർക്കും
ഉം പക്ഷെ എന്നാലു അത് കൊഴപ്പുല്ലല്ലോ പക്ഷെ ബിരിയാണില് ഗ്രേവി അതിലൊക്കെ നല്ല എണ്ണ വരണില്ലേ
ഉം എന്റുപ്പ നേരെ മറിച്ചാ പറയാ മറ്റേതില് കളറ് ചിക്കൻല് കളർ ചേർക്കും അത്പോലെ സൺഫ്ലവർ ഓയില് ഓവറായിട്ട് ചേർക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെ പേടിപ്പിക്കും അങ്ങനെ നമ്മള് വീട്ടിലിണ്ടാക്കണ പ്രശ്നല്ല
ആഹ് പക്ഷെ എന്നാലും ബിരിയാണിയാണ് കുറച്ചും കൂടി ഹെൽത്തി ഫുഡ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെ പിന്ന എനിക്ക് ഇഷ്ടയതോ ണ്ടാണോന്നറിയില്ല അതുകൊണ്ടായിരിക്കും ചെലപ്പോ
ആഹ്
പറയാൻ പറ്റൂല അൽഫ അൽഫാമും മന്തിയൊക്കെ വീട്ടിലാക്കുവോ
ആഹ് ഞാന് ഞാന ഉണ്ടാക്കിയിരുന്നു എല്ലാഏതും ഞാനീ മോൻണ്ടവണേന് മുന്നേ മന്തി ണ്ടാക്കും ബിരിയാണി ണ്ടാക്കും
മന്തി എങ്ങനെയ ആക്കണെ
ഞാന് ഇങ്ങനെ ഒന്നിച്ചു വെക്കലാണ് ഊറ്റൂല ഞാന് ആ വറ്റിച്ചിങ്ങനെ വെക്കും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അതിന്റെ ടേസ്റ്റ് മൊത്ത ത്തം ചോറില്ക്ക് പിടിക്കൂ കളർഫുള്ളക്കിയിട്ടൊന്നുംല്ല വെക്കല് അങ്ങനെ വെക്കുമ്പോ കുട്ടികൾക്ക് നല്ല ഇഷ്ടാ
വെക്കുവാ
ആഹ് കറക്റ്റയിട്ട് വെക്കും
മന്തി റൈസിനെ എങ്ങനെയ നെയ്ച്ചോറിന്റെ അരി പോലത്തെ ഒരു ക്ലാസ് സ ഒരു ഗലാസ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന പോലെയാണോ മന്തി റായ്സിനൊക്കെ
മന്തിറയ്സിന് കുറച്ച് വെള്ളം അധികം വാ ണം വേവ് അധികല്ലേ
അപ്പൊ ഒരു ക്ലാസ്സിന് രണ്ടര ക്ലാസ് വെള്ളാ?
അങ്ങനെയാണ് തോന്നണണ്ട് കറക്റ്റ് ആയിട്ട് ഓർമ്മല്ല ഞാൻ ഇവിടെ വെച്ചീരുന്നു ഞാന് ലാസ്റ്റ് പിന്നെ കറക്റ്റ് നെയ്ച്ചോറ് പോലെ തന്നെ വെള്ളം വാർന്നിട്ട് പിന്നെ എനിക്ക് തോന്നണെ പിന്നെ രണ്ട് ക്ലാസ് അധികം പാർന്നു അങ്ങനെ എന്തോ ചെയ്തത് ഉം
മന്തിയാക്കി നോക്കണം
ആഹ് പ്പത് വെള്ളം തികഞ്ഞിട്ടില്ലന്നുണ്ടെങ്കില് നമ്മക്ക് തിളപ്പിച്ചിട്ട് പിന്നെ പാരാൻ പറ്റും
ആണോ അങ്ങനെ കാട്ടിയ ടേസ്റ്റ് പോകൂലലേ
ഇല്ലല്ല വേവാൻ വേണ്ടിട്ടല്ലേ ആഹ് വെള്ളം തിള ക്കണം വെറുതെ പച്ചെള്ളം പാരരുത് ച്ചിട്ട് പാർന്ന് കഴിഞ്ഞാല് കറക്റ്റ് അങ്ങനെ വെന്ത് കിട്ടും വെള്ള വെള്ളത്തിന്റെ അളവും കിട്ടും
ഉം ഹോസ്റ്റൽസ് പിന്നെ കൊറേ വെറൈറ്റി ഫുഡ് എല്ലാം ആക്കല്ലേ അല്ലെ ചായ കേറ്റിയ കടികള് കാര്യങ്ങളൊക്കെ
ആഹ് ആഹ്
ജൂസ് കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിരിക്കും നമ്മള അങ്ങനെ ആരും ട്രൈ ചെയ്യാത്തതൊക്കെ
ആഹ് പിന്നെ അല്ല റിലീജിയസ് സ്റ്റോക്ക് പറ്റൂലന്നല്ലേ
ഞാന അങ്ങന വേറെ മോശായിട്ടുള്ള പറഞ്ഞോ ഫുഡിനെ കുറിച്ച്
അങ്ങനെല്ല മുസ്ലിംസ് ഇങ്ങനൊക്കെ പറയാൻ പറ്റും ആഹ് പിന്നെ
ആ വേറെന്താ വിശേഷം എന്ത് മീനാ കൂടുതൽ ഇഷ്ടം
മീനോ മീന് വാള മീനൊക്കെ ഇഷ്ടാണ്
ആഹ് വാളല്ലേ വാള അച്ചാറാക്കോ മുറിച്ചിട്ട്
അച് മീനച്ചാർ ഞാൻ ഇതുവരെ കൂട്ടിയിട്ടില്ല ഇത് പറയുന്ന കേട്ടിട്ടുള്ളൂ
ആഹ് ഞാനും കേട്ടിട്ടുണ്ട് ഏയ് ഇല്ല ഉണ്ടാക്കാൻ അറിയില്ല കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടന്നെ മറ്റുള്ളവരാക്കിയിട്ട്
ആഹ് ആഹ്
ഉണക്കമീൻ അച്ചാർടെ
ആഹ് അതൊന്നും കഴിച്ചിട്ടില്ല ഉം ഒണ
ഉണക്കമീൻ കഴിക്കൂലേ
ഉണക്ക ഇല്ല എനിക്ക് ഇഷ്ടല്ല ഉണക്കമ്മീന്റെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്ക്‌ണാണ എന്റെ ഉമ്മക്കെ അമ്മായിഅമ്മ ഉം
ചമ്മന്തി അല്ല അച്ചാറാക്കും കഴുകീട്ട് കുറച്ചു നേരം തിളപ്പിച്ചത് നല്ല ടേസ്റ്റ് ആണ് ഉണക്ക മീൻ അച്ചാറ് ശെരിക്ക് നല്ല ബീഫ് കഷ്ണം പോലെ തന്നെയിരിക്കും
ബീഫോൺണ്ട് അച്ചാർ ഉണ്ടാക്കും
ആഹ് ബീഫ് അച്ചാറൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല അങ്ങനെ
ആഹ് അത് നല്ല ടെസ്റ്റാണ്
ആഹ് അല്ലെ ആഹ് ആ
ഉം പിന്നെ അതുപോലെ ഉണക്ക ചെമ്മീനും മാങ്ങയും തേങ്ങൊക്കെ വെച്ചിട്ട് അതും നല്ല ടേസ്റ്റാ ചമ്മന്തി ചമ്മന്തിനല്ല ടെസ്റ്റാണ്
ചെമ്മീനും മാങ്ങയും ചക്കക്കുരു ഒക്കെ കറിവെച്ചത് ഭയങ്കര ടേസ്റ്റ് ആണ് മുരിങ്ങക്കോലൊക്കെ കൂട്ടിയിട്ട്
ആ ആഹ് എന്റെ മോന് ഇഷ്ടാട്ടോ ഉണക്കമീനൊക്കെ ഇൻക്ക് അയിന്റെ സ്മെല്ല് പോലും പറ്റൂല
പറ്റൂലാല്ലെ ആഹ് എനിക്ക് നേരത്തെ ഇഷ്ട്ടാ അച്ചാറ് ഇഷ് ട്ടാണ് അങ്ങനെ കറി വെക്കണ എനിക്ക് ഇഷ്ട്ടല്ലാ അച്ചാറ് ഇഷ്ട്ടാ ഒണ ഒണക്കമീന്റെ എനിക്കതിൻ്റെ ഉപ്പ് പറ്റൂലാ ഭയങ്കര ഉപ്പല്ലേ ഒണക്കമീന് ഉപ്പ് എനിക്കിഷ്ട്ടല്ല അത്രയും ഉപ്പ് ഉള്ള ഫുഡൊന്നും എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ലാ
ഉം ഉപ്പും പൊതുവേ ഞാന് കൊറവാണ് ട്ടോ ഉപ്പാണെങ്കിലും മധുരാണേങ്കിലും ഒക്കെ കൊറവാണ്
മധുരം ഞാൻ ഒരുപാട് കഴിക്കും മധുരം എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ഞാൻ മധുര പ്രേമിയാന്ന് എപ്പഴും മിഠായി എല്ലാം കഴിച്ചോണ്ട് നടക്കും എൻ്റെ പല്ലിലെ വായിലെ പല്ലെല്ലാം പോയിട്ടാ
അത് വെറുതെ പറയാണ് മിഠാ ഠായിൻ്റെ അതൊന്നു അല്ല അതൊക്കെ പാരമ്പര്യായിട്ട് കിട്ടുന്നതാണ് പല്ലിന്റെ ആരോഗ്യൊക്കെ മിട്ടായി കഴിച്ചൂന്ന് കരുതീട്ട് പോവാ അതൊക്കെ വെറുതെ പറയണതാണ് എന്റെ മോന് മുഠായി ഇഷ്ട്ടെണ്ടായിരുന്നില്ലാ ഞാനാദ്യമയിട്ടാണ് അങ്ങനൊരു കുട്ടീനെ കാണണത് മോന് ചെറുപ്പത്തിൽ മിഠായി കഴിക്കേ ചെയ്തീരുന്നില്ലാ പക്ഷെ അവന്റെ പല്ലൊക്കെ പോയി അപ്പൊ എൻ്റെ അമ്മോശ ആഹ് അമ്മോശൻ എപ്പളും പറയും മുഠായി കഴിച്ചിട്ടല്ല എന്റെ കുട്ടീടെ പല്ല് പോയത് പറയും
പാരമ്പര്യായിട്ട് പല്ല് പോവും അന്നാ എന്റ പല്ല് പോയി എൻ്റെ രണ്ട് മൂന്ന് പല്ല് പോയിട്ടാള്ളെ ആഹ് പാരമ്പര്യായിരിക്കും അങ്ങനൊക്കെ പല്ല് പോവൂലെ അതിനെ ഞൻ മിഠായി കഴിച്ചിട്ട് വാ കഴുകാണ്ട് കെടന്നൊറങ്ങി അങ്ങനൊക്കെ ട്ടാണ് എല്ലാരും പറയുന്ന ഞാന്
അത് രാ രാത്രി പല്ല് തേക്കാതെ കെടന്നാലൊക്കെ കേട് വരും പിന്നെ അതല്ലാതെ ചെറു ചെറുപ്പത്തിലൊക്കെ പല്ല് കേടരുന്നതൊക്കെ പാരമ്പര്യായിട്ട് കിട്ടണതാണ് ഇനിയിപ്പോ എത്ര പല്ല് തേച്ച് ട്ടൊന്നും കാര്യല്ലാ
ഓഹ് ചെറുപ്പത്തില് ഇപ്പെന്റെ പ്രായായപ്പഴാണ് പോയത് ഇപ്പ ഇത്രയും വയസ്സ് പത്തിരുപത്തിരണ്ട് വയസ്സായപ്പഴാണ് പോയത് അത് കൊണ്ടാ എല്ലാരും പറയണേ വയസാമ്പത്തേക്കും പല്ലൊന്നും ഇണ്ടാവില്ലാ തൊണ്ടി ആയിട്ടുണ്ടാവൂന്ന് ഇപ്പഴേ പല്ലെല്ലാം പോയിറ്റ്
ആണേ പൊട്ടി പൊട്ടി പോവാണെ പല്ലൊക്കെ അങ്ങനെ പോവുമ്പം ഇടും പൊട് പൊട്ടിയ ഭാഗത്തൊക്കെ
ഉ
പിന്നെ ആഹ് മക്കളെയൊക്കെ പല്ല് കേടാണേ അതൊക്കെ ഡോക്ടർ അങ്ങനാണ് പറഞ്ഞത് ഞാൻ ഞാൻ ചോദിച്ചു മുൻകൂട്ടി എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും കഴിക്കാൻ പറ്റോന്ന് അപ്പൊ അതൊന്നും പറ്റൂലാ അത് പാരമ്പര്യ ആയിട്ട് കിട്ടുന്നതാ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റൂലാ ഉം
ഇപ്പൊ ഭയങ്കര കൊതുകിന്റെ ശല്യാല്ലേ കൊതുകോട് കൊതുകാണ് എല്ലാടത്തും
കൊതുകിന്റെ ശല്യം ഇണ്ട് ഇന്ന് ഇപ്പൊ എന്തോ കൊറവ്ണ്ട് തോന്ന്ണ് ഇന്ന് മഴയൊന്നും ഇല്ലാത്തോണ്ട്
എന്ത് ശല്യാണ് കൊതുകും ഈച്ചയും
ഉം
എല്ലാം ഒണ്ട് ഒന്നും ചെയ്യാനും ആവൂല്ലാ കൊതുക് കടിച്ച് കുഞ്ഞിന്റെ മേത്തൊക്കെ കുരു വന്ന് കുരു
കുരുവോ മാന്തിറ്റാണോ
ആഹ് കൊച്ച് ആഹ് മാന്തിപ്പൊട്ട് ഉം ഇവനാണെ മൊട്ടയടിച്ചിട്ടാണെ ഒള്ളേ അപ്പൊ തലേല് ഫുള്ള് കൊതുക് വന്ന് കടിക്കും പ്പഴും മോൻ്റെ ച് അവൻ തല ചൊറിഞ്ഞ് പൊട്ടിക്കും ഇപ്പ ഈച്ച ശല്യവല്ലേ
ആഹ്
അവടെ ആഹ് എവിടെ ആണെങ്കിലും ഈച്ച ശല്യവാ
ഉം ഇന്നിപ്പോ എന്തോ അതൊക്കെ കൊറവുണ്ട് ആം ആ ഓക്കെ ഓക്കെ ശരി